ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പരിപാടി എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു അതെ അതെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെയിരിക്കാ ആ റസ്റ്റ്‌ ടൈമാ ആ മക് ക്കള് ഒരാൾതാ ഇവ് ഇബ്ടോണ്ട് ഒരാള് സ്കൂളി പോയി മൂത്താള് ഇവ്ടൊണ്ട് ഇപ്പ കോളേന്ന് വന്നതാണ് അപ്പനി ഇന്നാത്ത് പോവോള് വൈന്നേരത്ത്
ആഹ് ശരി ആഹ് അഹ് ആഹ്
പിന്നെ ഉം ഓക്യുപേഷൻ തെറാപ്പി ബി ഒ ടിക്ക് പഠിക്ക കേട്ട്ണ്ടാ കൊ
ആഹ് അഹ് അയ്ശരി ആ കേട്ട്ണ്ട് ചെറിയ ആളോ
ഉം ഉം അയ്ന് പഠിപ് ചെറിയാള് പ്ലസ് ടു രണ്ടാളാണ് ചെറിയാള് പ്ലസ്
ആഹ് ശരി ആഹ് ഏ ആണോ പെണ്ണോ
രണ്ട് പെങ്കുട്ട്യോള്
ആഹ് ശരി സെയിം എനിക്ക് രണ്ട് പെൺകുട്ടികളാ
അതെ
മൂത്താള് പന്ത്രണ്ട് വയസ്സ് ചെറിയ ആൾക്ക് ഒൻപത് വയസ്സ് റേയ്ഞ്ചിന്റ ഇഷ്യൂ ഉണ്ടോ
ശരി ഉം ഇത് കേൾക്ക്ണ്ടനത് കേൾക്ക്ണ്ട്
ഹലോ
കേൾക്കാനില്ലല്ലോ കേൾക്ക്ണ്ട് അ ആ അവ്ട്ന്ന് വെല്ലോം പറയണത് കേൾക്ക്ണ്ട്
ആഹ് എന്തേനൂന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന്
ഇന്നല സത്യം പറഞ്ഞ ഒന്നും കാര്യട്ടൊന്നു ഉണ്ടായില്ല എനിക്ക് വയർന്
ആഹ് ശെരി ആഹ്
ആഹ് ഫുഡ് കശെരിത്ത പോലെക്കെ ഇണ്ടാവുല്ലേ ഇപ്പ വയറിനൊരു സുഖല്ല്യ വയർന് സുഖംല്ലാന്ന് മറന്നു ഛർദ്ദിക്കാം വെര്ണ പോലെ ഫുഡോന്നും കഴിക്കാൻ തോന്നായ്ക ഏയ് പനിയൊന്ന്- ന്നുല്ല ഫുഡൊന്നും കഴിക്കാൻ തോന്നണില്ല പിന്നെ ഒറക്കം
ശരി
അത് പോലും കിട്ടണില്ലിയ ല്ലേ ശെരിക്ക്
ഒന്ന് കാണിച്ചു നോക്കിയില്ലേ
വയറിന് രണ്ട് ണ്ടാമ്ത്ത് ബ്രെയ്നാണ് ഒര് മനുഷ്യന്റെന്നാ പറയണെ
ആഹ്
ഇറ് അതുകൊണ്ട് ഒ ർ ഒറക്കം പോലും- കിട്ടുന്നില്ലിയ
ആഹ് വർക്കിലൊക്കെ ബാധിക്ക്ണ്ട് ഇല്ലേ
പയെ മറ്റെ ചേക്കൊറങ്ങീട്ടേ ഇന്നാപ്പ അതൊന്ന് കണ്ടാലും ഒറങ്ങണന്ന് തോന്നു ഒറങ്ങാൻ വേണ്ടി കെടക്കും പക്ഷെ ഒറക്കം വെരണില്ല അപ്പ എനിക്ക് തോന്നിനെ വയറിന്റത് ഓ ശരിക്ക് ഒന്ന് ക്ലിയറായാലേയുള്ളൂ അതൊക്കെ ശരിയാവു തോന്നണ്
ആഹ് ഒന്ന് കാണിച്ചു നോക്കി കൂടാരുന്നോ
പിന്നെ ഞമ്മളാ വെള്ളോ എന്തേലോക്കെ കുടിച്ചിട്ട് മാറുന്ന്
ആഹ്
തൊ ക്കെ കഴിച്ചിട്ടക്കെ അതെ ഉം എന്നിട്ട് എന്താ ഇപ്പൊ അവിടെ
എന്തെങ്കി ദഹനക്കെടിന്റെ പ്രശ്നൊക്കെ ആണെങ്കില്-
ആഹ് പ്രത്യേകിച് ഒന്നും കഴിചില്ല എനിക്ക് തോനുണു ഞാൻ ബീഫ് ഇന്നലെ കഴിച്ചു അതാണോ മിനിഞ്ഞാന്ന് അത് രണ്ടു നേരം അടുപ്പിച്ച് -
അതായിരിക്കും
ഇച്ചിരി കഴിച്ചത് അതുകൊണ്ടാണ് തോന്നുന്നത്
ആഹ് ആ ശരി അങ്ങനെ ഉണ്ടാവല് ഉണ്ട്
കഴുമ്പ ചർത്ത ൻ കറി ആ എനിക്ക്‌ പൊതുവെ അതിനോട് ഒരു ഇഷ്ട്ടാവില്ലിയ അപ്പൊ അത് കഴിച്ചപ്പ അത് പറ്റിയില്ലേന്നും അറിയില്ല
ആഹ് എന്നാ പിന്നെ അത് തന്നെ ആയിരിക്കും
ഉം അതാവും
ആഹ് ആഹ്
അപ്പൊ ഞാനത് ചി വെക്കുമ്പോഴേ ഞാൻ ചിന്തിക്കുക ഇത് കഴിച്ചാ ഇനിപ്പോ വയറിനന് എന്തേലും പറ്റുമോ
ആഹ് അതാണ് ആ -
അതെ അങ്ങനെ അത് ചിന്തിക്കും അ അപ്പൊ അതുപോലെ വര-
അത് ശരി ആ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരും അപ്പൊ കൊഴപ്പൊന്നുംല്ലാന്ന് ചിന്തിച്ചാല്-
അതെ അതെ അതെ ഒന്നും ഉണ്ടാവൂല്ല അതെ എന്താ വന്നിട്ടാ അവിടെ പണി
ഇല്ലിയ അപ്പൊ ഒസ് ടൈമാണ് മക്കള് വരുന്നവരെ നാലര ആകുമ്പോ വരും ആഹ തിരക്കായി നിന്നെ വീട്ടിലരൊക്കെയള്ള
വീട്ടില ആരുും ഇ ഞാനും മക്കും മാത്രമ ഉള്ളു ഇവിള് പോയിക്കഴിഞ്ഞഞാനും ചെറിയ മോള് മാത്രമ ഉള്ള ഉണ്ടവാ
ആയ് ശരി എവിടെയാണ് ഹസ്ബൻഡ്
ഉ അവര് വിടല്ല അബുദാബിയാണ്
ആഹ
ഉ അപ്പ പിന്നെ ഞങ്ങള് രണ്ടാളും മാത്രംണ്ട ഒരുവർഷം കഴിഞ്ഞു ഇനി വരുവായിരിക്കും
വരാനക്കായി തുടങ്ങിയോ വരാനക്കായോ ആഹ അത് ശരി ഒക്ക് ഈ യുദ്ധത്തിന് പ്രശ്നമൊന്നും യില്ലായിരിക്കല്ലേ
ഏ അല്ല ഇപ്പ പിന്നെ അങ്ങനെഞങ്ങങ്ങള്റെ തീർന്നില്ലേ ശരിയ തീ അങ്ങനറിയപ്പില്ല പിന്നെ അങ്ങനെയും പറയണ്ട് ഇപ്പ പിന്നെ അധികം പറയാറ് ഇല്ല
ആഹ ആഹ് ശരി ഓൽക്ക്ശീലയണ്ട്
അവിടെ അവിടെ വീട്ടിലാരൊക്കെയുണ്ട്
നമ്മടെ വീട്ടില ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് പിന്നെ ഞാനും ഹസ്സും രണ്ട് മക്കളും പിന്നെ അസ് ദൂരാണ് ആഴ്ചയിലേ വരത്തുള്ളൂ
ആളുണ്ട് വീട്ടില് എവിടെണ്
തൃശ്ശൂരാണ്
ആവിടെ ശരി ആ ഹ
ഏ ഹോട്ടല് ഹോട്ടല് ഹോട്ടല് ക്യാപ്റ്റന ആയിട്ട്
അപ്പോൾ എപ്പ എഴെങ്കിലും വരുമ്പോൾ
ആ ഹഅതെ അതെ
അയ് ശരി
അപ്പൊ കുറച്ച് കുറച്ച് കൊറച്ചായിട്ടൊള്ളു
അപ്പൊ അത് ആഹ് ആഹ് അപ്പൊ ഉമ്മ ഇപ്പിം മക്കളും
പിന്നെ
ഇഴാളും
ആഹ് ഉം ഉം അതെ പിന്നെ രണ്ട് ഏട്ടന്മാരുണ്ട് ഓര് വേറെ വീടെടുത്ത് പോയത് അങ്ങനെ കൂടുതല് സമയം ഇണ്ടാവലില്ല രാവിലെ കുട്ടികളും സ്കൂള് പോയി പിന്നെ നമ്മള് നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഏകദേശം ഒരു സമയാവും
ഉം
പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോളേക്കും ഓല് വീണ്ടും വരാനായില്ലേ അപ്പം പിന്നെ വീണ്ടും തരക്കാവും പിന്നെ ഒര് എഴുത്ത് കുത്ത് വായന
അതുവായി സമയം പോ പോണത് അറിയില്ലല്ലേ
ആഹ അതെ അതെ
അതെ അതെ ശരിയാണ് നമ്മള് കുട്ടികള് ഉണ്ടായി കഴിഞ്ഞാ പിന്നെ നമുക്ക് സമയം
ബിസിയായി തരക്കാണ് സമയം ഉണ്ടാവൂല ഉം ഉം
ശരിയാണ്
ഇനി രാത്രിയിലേക്ക് ഫുഡ് വേണ്ടേ അല്ലേ കഞ്ഞീനെ
രാത്രിയിലേക്ക് ഫുഡ് കയി കഞ്ഞൊ കഞ്ഞൊന്നും കുടി ക്കാൻ വയ്യാട്ടോ ഞാൻ ഇപ്പൊ കുടിക്കുമ്പോ പറയാണ് ഇ എങ്ങനെത് കുടിച്ച് കുടിക്ക് എന്നുള്ളൊരു ഇതിലാ ണ് ത അത്രയും താല്പര്യല്ലാതെണ് സത്യം പറഞ്ഞ കുടിച്ചത് വേണം വക്കൂല
അയ് ശരി ചെറിയ അരിക്കഞ്ഞിയല്ലേ കുടിക്ക
ചെറിയരി കഞ്ഞിയാണ് കുടിക്ക പക്ഷേ ഇവിടെ ചെറിയരി കൊടുന്നത് കഴിഞ്ഞ്ക്ക്ണ് അ അപ്പ ഞാന് മറ്റെ അരിന്നെ വെ
ആഹ് ആ ശരി
അപ്പോ ചെല്ല് കഴിക്കുമ്പോ
ആഹ്
എത്താണ് പോവും അപ്പൊ പിന്നെ ഇല്ല ചെറിയ ആള് വന്ന്-
ഓൾ ഓൾക്ക് ഫുഡ് വേണം
അതൊക്കെ ചോയിക്ക്ണനനുസരിച്ച് ഫുഡ് കൊണ്ടോ ആ കൊണ്ടോണങ്കി കൊണ്ടോവാ പക്ഷെ ഇഞ്ഞി പോവുമ്പോ ഷവർമ്മ വാങ്ങിട്ട് കഴിക്കാള്ള പരിപാടിയ ഓർക്ക് അതല്ലേ വേണ്ടുള്ളൂ അവള് ഇന്നലെ
ആഹ് ഒര്ക്കതന്നെ വേണ്ടേ ആഹ്
അവള് ഇന്നലെ പോണ്ടതാണ് ഇന്ന് ഇപ്പൊ ക്ലാസ്ണ്ട് അപ്പൊ ഇന്നലെ അവൾക്ക് ഛർതി അപ്പൊ
ആഹ്
പോവാനൊക്കെ ഒരുങ്ങിയപ്പോ
അപ്പൊ ഇന്ന് എന്തായാലും ഷവർമ്മ കഴിക്കണം
പുഴമീൻ കിട്ടും ഉം അപ്പൊ എന്തായാലും കഴിക്കണം പുഴമീൻ കിട്ടും അപ്പം ഇവള് വന്ന
ഉം
അപ്പൊ ഞാൻ പുഴമീനവിടെ എടുത്ത് വെച്ച്ക്ക്ണു വാണംന്ന് പറഞ്ഞപ്പോ അപ്പൊ അത് നല്ല വെലാപ്പള്ള ഈ പരലുണ്ടല്ലോ അതെർന്നു അപ്പ അത് നല്ല മസാലൊക്കെ തേച്ച് നല്ലോണ്ണം പൊരിച്ചെടുത്തപ്പൊ ആ ഒരു വലിയതൊന്നേന്നു അപ്പ അത് ഫുള്ള് കഴിച്ചു എന്തെന്ന് അറിയില്ല അവൾ ഓക്ക് പറ്റീല തോന്ന്ണ്ട് ഞാനപ്പൊ ഒരു പരി പാടിണ്ടായിട്ട് തിരിച്ച് അവിടെ എത്തിയപ്പോത്തിന് ഓൾക്ക് ഇവിടെ ചർദ്ദി തുടങ്ങി ഞാന്-
ആ ശരി
പാരിവാടി കഴിഞ്ഞു തിരിച്ചു ഏത്തെ അത് കാരണ പിന്നെ പോ സമയല്ലന് വിസാവവും അപ്പൊ പിന്നെ ഇന്നലെ പോയില്ല ഈയോടാണ് ഈ ലോഡ് ലോഡ് തമിഴ്നാട്ടില്
ആഹ
അപ്പൊ അത് കാരണം പിന്നെ അപ്പൊ പോക്ക് ഇന്നത്തേക്ക് മാറ്റിവ വെച്ചു
ഉം ഉം
ഉ ആ ഏ
ഇന്ന് ഇനി എപ്പഴാ പോകന്ന് എപ്പോഴാ പോന്നത്-
ഇപ്പോ ഉള്ള ഒരു അഞ്ച് അഞ്ച് അഞ്ചര ആവുമ്പോ പോകവും ഏഴ് ആറ് അമ്പതിനാണ് ട്രെയിന്
ആഹ് ആഹ് അത് ശരി അവിടുന്നും കുട്ട്
അതിന് പോയി പന്ത്രണ്ടണ്ടര ഒരു മണി ആകും അവിടെ എത്താൻ
എത്താ നേരം വൈകൂലേ
ആത് ഇവിടുന്ന് നമ്മ അടുത്ത് സ്റ്റേഷൻ ഇവിടു സ്ഥലത്തു കുട്ടികളുണ്ട്
ആ ശരി ഹോസ്റ്റൽ ടൈം പ്രശ്നം ഇല്ലായിരിക്കും അല്ലേ
ഇല്ല അ പോ ഇല്ല അവര് ട്രെയിനിന്റെ സമയം കൊണ്ട് പ്രശ്ന ഇല്ല കാരണം ഓരോ നാട്ടിക്കും ഓരോ സമയത്തല്ലേ ട്രെയിൻ ഉണ്ടാവുള്ളൂ അതിനനുസരിച്ചിട്ട് വരണ്ടേ അപ്പൊ അത് പ്രശ്ന ഇല്ല എനിക്ക് തോന്നിയ നേരത്തെൊക്കെ ആവുമ്പോ പ്രശ്നാണ് അങ്ങനെ അവിടെ ഉണ്ടാവുമ്പോ പല നേരത്തും കയറി വരാനൊന്നും പറ്റില്ല ആഹ് ഇല്ല ഇവരിപ്പോ പെയിൻ ഗസ്റ്റ്‌ ആയിട്ട്
പറ്റില്ല
ഒരു ആ അപ്പൊ പിന്നെ അവിടെ ഒരുമിച്ച് പക്ഷേ ഇവരെ റൂമില് മൂന്ന് പേര് അങ്ങനെ രണ്ട് മൂന്ന് അഞ്ച് റൂം അപ്പുറം അടുത്തൊക്കെ ഉണ്ട് അങ്ങനെ ഓളെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെണ്ട് ആ അവൾ ഉണ്ടാക്കും അവൾക്ക് വേണ്ടതൊക്കെ അവൾ ഉണ്ടാക്കും
ആഹ്
ഉം അത് മതിയല്ലോ എന്തേലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ
പഠിക്കുകയും ചെയ്യാം
അതെ പഠിക്കുകയും ചെയ അതെ പഠിക്കുകയും ചെയ്യ എവിടെ പോയാലും ജീവിച്ചോ
ആഹ് അതെ ഇപ്പോഴത്തെ മക്കൾക്ക് അതാണ് വേണ്ടത്
ചെയ്യാണ് എന്തെങ്കിലൊക്കെ ചെയ്യ അത് വേറെള്ളോർക്ക് ചെയ്തു കൊടുക്കാന് അല്ല അവർക്ക് വേണ്ടിട്ട് അതേ ഉം ന്നാശരി വേറെന്താ